ഹലോ ആ കേക്കണ്ട് ഉം ഇപ്പണ്ട് രാത്രി ടൈമല്ലേ ഇല്ല്യ
കുറച്ച് നേരത്തെ മുത്ത് വിളിച്ചപ്പോളാണ് ബയി സൗണ്ട് കേക്ക്ല്ലാറിണ്ടോള്
ആഹ് ചില ടൈമിൽ ഇണ്ട്ട്ടോ ചില ഇന്നലൊക്കെ കൊറേ അങ്ങനെ മിസ്സായി
ആ ആ ആ
പിന്നെ
ഉം മീൻ നന്നാക്കാണ് കഴിഞ്ഞിട്ടില്ല മത്തി
ഏഹ് മെറ്റെ പഞ്ഞീനള്ള മത്തിയാ
ആ പഞ്ഞിണ്ട്
ആഹ് പ്പതേ മത്തിയൊക്കെ അങ്ങനെയാണ് ആ ഇനി കുറച്ച കഴിഞ്ഞ് ചെറ അതിന്റെ കുട്ടികളാ
ഏ അത്‌ രസ ഒത്ത രസണ്ടാവോ
അതു രസാണ് അയിന്ന് നന്നാക്കിണ്ട്
ആ അത്
എനിക്ക് വന്നിട്ട് വലിയ മീനക്കായ പെട്ടെന്ന് എളുപ്പം കഴിയും ഇന്നലെ പിന്നെ അതുപോലെ കാണായിരുന്നു
ആഹ് അതൊക്കെ ഉം അയിതാക്കി തരോ തൊലിച്ച് ഇതാക്കി നന്നാക്കി തരോ മുറിച്ങ്ങാണ്ട്
ഏ ഏ ആ ഒരു മീൻകാരു നന്നാക്കി ഇവര് നന്നാക്കി തരൂല ന്നിട്ട് ഞാന്. ഇല്ല്യേ സ്കൂള് ഇല്ലാത്ത കൊണ്ട് കുഴപ്പമില്ല നമുക്ക് നേരണ്ടാവും സ്കൂള് ഉണ്ടാകുമ്പോ പിന്നെ ഒപാടെ കഴിയൂല്ല ഓരോ അതെ
ആഹ്‌ ആഹ്‌ ആഹ്‌
പിന്നെ അവിടുന്ന് ഞാൻ അങ്ങാടക്ക് ബരെ കൊണ്ടാക്കാൻ പോകുമ്പോ വാങ്ങല്ന്റെ അപ്പൊ അവിടുന്ന് ഒരു നന്നാക്കി തരു ചൽപ്പോ അങ്ങനെ വാങ്ങണ്ടെ ഉം. അങ്ങനെ വാങ്ങ പോ ഇയാള് വരുമ്പോളു വാങ്ങും ആഹ എളുപ്പ അമ്മക്ക് അതാണ് മറ്റ അമ്മ ഇരിക്കുമ്പോ നേരം കയ്യും
ആഹ അതാണ് സമയം കക്ക ഒും പണില്ല അറിയെ ഇപ്പൊ തന്നെ ആയില്ല ഉം ഉം ഉം ഇല്ല വെള്ളം വെച്ചിട്ടുള്ളൂ അത് കുടിച്ചാ വെള്ളം ഉണ്ടാക്കിട്ടേ വേ ആ ചോറ് വേഗം വെക്നതാ ഇപ്പം ഈ മഴ ഇ്തിന് ശേഷം അന്ന് വെള്ളംന്ന് കലങ്ങിയിനി അപ്പം പിന്നെ
ഹേ
പച്ചള്ളം കുടിച്ചല്ല അല്ലെങ്കിൽ അത് തന്നെ കുടിച്ചാലള്ളൂ
നല്ലണം ഉണ്ടായിട്ടുണ്ടാവൂല്ലേ
ആ അന്നും പിന്നെ മുറ്റത്ത് വെള്ളംന്നിട്ടേക്കോ വെള്ളം അയിക്കു ഇറങ്ങിയിട്ടത്ത അറിയില്ല കൽഗീനി അറിയെ അപ്പ ഉ വെള്ളം തിളപ്പിച്ച ആഹ ആഹ് അപ്പം പിന്നെ അങ്ങനെ തിളപ്പിച്ചല്ലേ ഇത ഉം ഉ ആദ്യം പച്ചളെ കുടിച്ചോള്ളൂ ഇപ്പ ഇങ്ങനെയപ്പ മാത്രം
ഇവർക്ക പച്ച ചൂടാം എടുത്ത കൂടെ പോവാൻ പറ്റൂല ത തളപ്പിച്ച ആരേ പിന്നെ അങ്ങനെ അറിയണ്ട എന്നാലും ചെറുതിനെ അറിയും വേഗം
ഉ ഇപ്പൊ ശീലക്ക അപ്പം മറ്റേെ ഒരു ചൊയ തോന്നിനി പറയാ പച്ചള്ളം കുടിച്ച് ശീലമായിട്ടേ
ആ ആഹ്
അല്ലെഈ മയത്തി നല്ലത് അങ്ങനത്തെ കുറിച്ച്
ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഇ പറയലൊക്കെേഷെ എന്നാ ഈ ഇതിന്റെ ആൾക്കാര് പറഞ്ഞേ പച്ചള്ളം കുടിക്കണം ഈ പ്രകൃതി ചികിത്സാന്റെ ഒക്കെ ആൾക്കാര് അവർക്ക് പച്ചളം പച്ചളത്തിലാണ് അയിൽ ഉള്ളത് മറ്റത്ഴത്തത് ഇതിനൊക്കെ ആഹ ചാവോ അത് വിഷക്കി എന്താ പററയാ അങ്ങനാ അങ്ങനെ ഓരോരുത്തര ഓരോ
ആ ഓരോ തീൽ വിശ്വാസം അല്ലേ
ഉം നമ്മൾ അപ്പൊക്കെ പിന്നെ അങ്ങനെന്നെ ആ അതില് ദാവ്നാനാ
ഉ അല്ലാത്തപ്പോന്നും കുഴപ്പംന്നുംമില്ല
ഉം പിന്നെ
പിന്നെന്താ പിന്നെ എന്താ വെയിലർക്കളുണ്ട് മൂട്ണുണ്ട് എത്തതി തീരുമാൻചില്ല സാനക്ക
പക്ഷെ എന്നാലും മിഞാന്നും ഇത്ര മഴ ഇന്നൊന്നും ഇില്ലല്ലോ ഇന്നും ഇന്നലെ ഒന്നും ഇല്ലോ ലോ
എന്നാലും ഉച്ചക്കില്ലേനിയോ ഉണ്ടോ കുറച്ച് ഒകെ ഉണ്ട് തോന്നണ്ട്
ഉം ഏഹ്
കൊറച്ചൊക്കെണ്ടു തോന്ന്നു ഇന ക്കറിയില്ല മിഞ്ഞാന്ന് ഇപ്പ എങ്ങനെയാനി
മിഞ്ഞാന്ന് നല്ല മഴ നീ എല്ലോടത്തും മഴേനി മിനിഞ്ഞന്ന്
വ എന്തതിനാ വെച്ചറിയില്ല ഓർമ്മല്ല
ഉം ഇന്നലെ പിന്നെ ഉണ്ടായിനി ന്നാലും അത്രക്ക ഇല്ല
ആ ആ
അ അങ്ങനെ ചിലപ്പോ കൊറച്ച് നാലാഞ്ച് ദിവസം മഴ തുടർച്ചയ പെയ്താൽ പിന്നണ്ട വെയിൽറക്കും
അല്ല രണ്ട് ദിവസം പെയ്താണ്ടും പിന്നെ ഒരു ഇസം കയിഞ്ഞ് ഒരുരിസം ഒയിവ് ഉണ്ടായാലും മതി അപ്പ നമുക്ക് ഉണങ്ങാ എത്ര ഗതിയട്ട തോന്നൂല അറിയ അല്ലേൽ കുഴപ്പം ഒന്നും ഇല്ല ഇത് ഉണങ്ങിയാ സ്ഥലം തോയിടാനില്ല എന്നാലേ ആഹ ആഹ
ഞവിടെ മടികി വെക്കൽ ഇല്ല കുറച് കഴിഞ്ഞാൽ ഒന്ന് പിന്നെയും നിർത്തിയിടലാണ് എവിടെയെങ്കിലുംക്കയിട്ട് അമരക്ക വച്ചാലൊക്കെ വായയാണ് പിന്നീ ഒകെ ഒരു കിനിവലേകാരം ഉണക്കലണ്ടേ പക്ഷെ ഉണക്കി ഇ എന്നാല ഒരു വെയിലിന്റെ ചൂട് തട്ടിയാലേ ഒരു ഇതാവുള്ളൂ ആഹ മേലനടല്ലേ
ആ
ആ മേലെന്ന ഇടൽ എന്ന ഇതിന്റെ സൈഡ് ആകുമ്പോളേ ആ ഒരിസ്‌തെ ആ ഒരിസ്തെ ത്താ പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ സ്ഥലം ഉണ്ടാവലല്ല ഇടാനേ
ആ അത് ശരിയാണ് പക്ഷ വെയില അർച്ച മേലേ ഇട്ടാലും വേം ഉണങ്ങും ചെയ്യും റ്റും അല്ല പുറത്ത് നിറവൽ നിലത്തി വിരിച്ച് അതമ്മലൊക്കെ ഇട്ടാലൊക്കെ പെട്ടെന്ന് ഉണങ്ങുമല്ലോ?
പെട്ടെന്ന് നനച്ചൊക്കെ ഇട്ടാ വൈകുന്നേരത്തിന് മുമ്പ് ന്നെ എടുക്കാ
എ ഇഴക്കെുമ്പൾ ഒരു ഇസ് ഇട്ടാനും കൂടി കൊ മൂല അറിയാനേ അയലമ്മലല്ലേ ഉം ഉം ഉ എന്താരെ
പിന്നെ
പിന്നെന്താ? ചോറ് ഒന്ന് വിളിച്ചിട്ടില്ല ഇന്നിവൾക്ക് പോകണം അർത ഇനി ഇ ഇപ്പൊ തിരക്കണോ വിചാരിച്ചിക്കണ്ട് ഏ വൈകുന്നേരാ
വ എനിക്കറില്ല ആ രാവിലെ തന്നെയാണ് രാ രാവിലെ തന്നെയാണ് ഞാനിന്നല്ലെ വൈകുന്നേരം കുടിച്ചത് പറഞ്ഞ് ഓ അപ്പൊ അങ്ങനെ പറഞ്ഞ്
ആഹ് ആ ഒന്ന് വെച്ചിട്ടില്ല പിന്നെ തിരക്കാവോ വിചാരിച്ചോണ്ടാണ്
ആ തിരക്ക് തന്നെ കാരണം പിന്നെ പൈ പത്ത് പ പതിനൊന്ന് മണിയൊക്കെ ആകുന്ന് തോന്നുന്നുണ്ടില്ലേ വൈകുന്നേരം
ആ ആ അങ്ങനെ പറഞ്ഞീനി അത് ചോദിച്ചല്ല രജന്നളിച്ചൊണ്ട് ചോദിച്ച ഏ് അതൊക്കെ പ പണ്ടല്ലേനന്ന് പറ
ഉ നെ മറ്റാക്ക് സ്കൂള് ഉണ്ടായിനല്ലോ
ആഹ്
അതാണ് അത് ഈ ഒറ്റയ്ക്ക് പോയപ്പോ മദ്രസ പോകും ഇതുവരെ അയ്യോ ഉം അയിന് അമ്മ പറഞ്ഞു വരണ്ടാന്ന് അപ്പൊ പിന്നെ അങ്ങനെ ആഹ്
പറഞ്ഞുന്നൊക്കെ കേട്ടീനേ അതിനെ നോക്കാം ഉം
ഓന്ക്കൊക്കെ പിന്നെ നാപ്പത് കഴിഞ്ഞാതി വരണംന്നുള്ളതാണ് ഉം
എന്തൊരിതേ എത്ര പത്തിന്റെ പത്തിന്റെ ഇരുപതിന്റെ ഇടക്കല്ലേ വന്നേ?
ആ ആ ആ ആ പത്തൊമ്പത് പത്തൊമ്പേന തോന്നണുണ്ട്
ആ ആ ന്നാലും ഇത്രിസം കിട്ടിലെ അത് തന്നെ വലിയത് ല്ലേ ഉം ഇപ്പൊ കൊറച്ചായില്ലേ ആഹ് പലത കഴിഞ്ഞപ്പൊ തിരുമ്പാനൊക്കെ പിന്നെ ഇത്ള്ളതൊണ്ട് പിന്നെ ഉം
ചെയ്യണേ ഉറങ്ങാതെക്കുമ്പോളാണ്
ഉം ഉം ഇവിടെ കുട്ടികളെ നോക്കാൻ ഒരാളുണ്ടായിരുന്നു
ആഹ് ആ ആഹ്
ഉം അതായാലും അതങ്ങ് കഴിഞ്ഞില്ലേ? പിന്നെന്താ?
പിന്നെന്താ എന്താ അടെ ഏഹ്
ചോറായാ?
ചോറ് ആവനുള്ളൂ ഇനി ഉള്ളി വാട്ടാണ്
ഏഹ് ന്നാ അത് നെയ്ച്ചോറല്ലേ ഇജ്ജ് വെക്കണ്?
നെയ്ച്ചോറല്ല ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാ വിചാരിച്ചിട്ടാ ചിക്കൻ തോനെന്നുല്ല പിന്നെ മസാല എന്ത് കൂടിയ ആവുമ്പോ വെള്ളിയാഴ്ച കൊണ്ട് വന്നീനി അപ്പൊ എന്താ ഷെ നല്ല വില ആണെന്ന് തോന്നാണുണ്ടല്ലേ ചിക്കന്?
തോന്നണുണ്ട് ഇവിടെ അധികം ബീഫാ കൊണ്ടുവരല് ഏ എറച്ചിണ്ട് ബീഫ് കൊണ്ട് വരുലാ?
രണ്ടട്ടാക്കി ഇണ്ടാക്കിയാ
ബീഫ് വാങ്ങലില്ലേ?
ഇല്ല ഇവിടെ ബീഫങ്ങനെ കിട്ടൂല്ല കിട്ടണെങ്കി രാവിലെ പോണം ഇവരോട് അരേം പറയണ്ടേ?
ആഹ് ആ അയ് ഇജ്ജ് ഇങ്ങനെ ഇന്തൊന്ന് വാങ്ങാൻ പൊറത്തേക്കൊന്നും പോവലില്ലേ? സാധനങ്ങളൊന്ന് വാങ്ങിചെടുതുനു വാങ്ങലെ
ഇവിടെ അട്ത്ത് കടണ്ട്
പീടിയേന്നോ
അവടെ രണ്ടോട്ത്തുണ്ട് കട അടുത്തുണ്ട് അപ്പൊ എല്ലാ സാനുണ്ടാവും
ഏഹ് പച്ചക്കറിയളൊക്കെണ്ടാവും
പച്ചക്കറിയ പച്ചക്കറിക്ക് ഇതില് ഇത് വരും
ആഹ് വണ്ടി വരും ആഹ് സുഖാണല്ലോ
പ്പന്നലെ വന്നീനി ന്നല
ആയിച്ചേലെക്കൂലെ വരാ
ആഹ് അ ഒരു വണ്ടിക്കാരൊന്നല്ലേ മൂന്നണ്ണം വരും ഏത് വണ്ടിക്കാര വന്നാലും ഞാനല്ലാ പോവലേ ന്തേം ആവശ്യണ്ടങ്കി ഈ ഈ തക്കാളിക്ക് ഉള്ളിക്കൊക്കെ ചെൽപ്പോ
ആഹ് ആഹ്
പ്പ സവാളക്കെ വെലല്ലേ അപ്പ പിന്നെ
ഇണ്ടാ ഇവിടോരോറ്റ പണില്ലാരീ ഏഹ ഒറ്റന്നുല്ല കയ്ഞ്ഞിക്ക്ണ് അറിയ കയ്ഞ്ഞ്ക്ക്ണ് കൊണ്ടന്നത്തെ ഇല്ലെനി മോളകിണ്ടെങ്കി ഇഞ്ഞില്ലാറിയാനെ ഉം
ഇര്പത്തഞ്ചേനി അവ്ടെ ഇയാളരത്തി ഇന്നലെ ഇരുത്തി ഏ പയിനേയൊ
ഏ അപ്പൊ കൊറവാണല്ലോല്ലേ
ആ കൊറവേ അങ്ങനെ ഇണ്ടാവ ണ്ടാവ
ഏഹ ഞങ്ങള് ന്നെ പീടിയേന്നങ്ങന കൊണ്ടോർലില്ലേ
ഏഹ്
ഞങ്ങൾ പഠിച്ചിട്ടിന്നോ അങ്ങനെ
ആ ആ
സൂപ്പർ മാർക്കറ്റ്ന്നൊക്കെ കൊണ്ടുവരല് ആ അങ്ങനെ കൊണ്ടര്ല് അന്ന് പിന്നെ ഇബട്ന്നങ്ങനെ അഥവാ ഇല്ല അ ഇല്ലാതൊക്കെ ആണെങ്കിൽ അപ്പത്തിരി ഒന്നും വാങ്ങുന്നല്ലാതെ
ഉം പിന്നെ ഇൻക്കങ്ങത്തെ സാധനം മതി ഈ പച്ചക്കറി ഉള്ളി അങ്ങൻത്തെ മതി ബാക്കിള്ളൊക്കെ ഇബടെണ്ട്
ആഹ് ആഹ്
അങ്ങത്തെക്കെ കയിഞ്ഞാല് അരിന്തൊക്കെ കഴിഞ്ഞാല് പിന്നെ കാണിക്കൂലേ പിന്നെ നമ്മള് പോവാണീ പൊറത്തിറങ്ങി പോ സപ്ലയ്ക്കൊ ഇന്ക് കജ്ജേല്ല ൻക്ക് അറിണത് മാവേലില്ലോണ്ട്
ആഹ് അതൊക്കെ ഒന്നെന്നെ രണ്ടൊന്നന്നെല്ലെ
ഒന്നന്നേണ് പഷേ ങ്ങളൊക്കെ സാധനം പെട്ടെന്ന് കയ്യും വന്നു ക്ക് വല്യ പരിജയല്ല നമ്മള് ഒരട്ടം പോയാ കൊഴപ്പല്ല അങ്ങനെ
ഇവിടെ പോവലില്ലേനി ഇപ്പ പിന്നെ പോയി ശീലായപ്പളെ പ്പട്ത്തൊക്കെ പോവല്ണ്ടറിയെ മറ്റേ അറീല്ലേനി അയ്നെ കുർച്ച് വല്യ ഐഡിയല്ലേനി ഉ ഇ പ്പപിന്നെ പോയി ഉം ഉം ഉം ഉം ഉം അതപ്പ നമുക്ക് അതക്കെ അട്ന്ന് കുറ കുറവുണ്ടാവും ചെയ്യും
ആഹ് ആഹ് ന്നാൾ അങ്ങനെ എത്രയോ കൊറേ പൈസക്ക് വാങ്ങിനി
ആ ആ ന്നാള് വന്നപ്പോ
ആഹ് ആഹ്, ആയിരം ആയിരത്തിരുന്നൂറ്പ്യൊക്കയിന് ഏഹ്,
ഏഹ്, അല്ല ഈ ചെറുതറിയ ഇ എന്നും ങ്ങെക്ക് കടലെന്നെ ണ്ടാക്കണ്ടാവുള്ളോയ്ച്.
ആഹ്,
ആഹ് കടല ചെറുപ്പയർ മമ്പയരോ അതൊക്കെല്ല അട്ന്ന കിട്ടൊ ട്ടേയ് കൊണ്ടല്ലേമ്മള് അ ഒന്നെള്ളൂ ന്നറിയ ന്ന്പ്പോങ്ങനെ ച ഉ ഏഹ്, ഇന്ന്പ്പൊ ചക്കെണ്ടാക്കിനോക്കായിന്.
ആഹ്, ഞാൻന്ന്‌ തക്കാളിണ്ടാക്കിയെ തക്കാളി ന്നർഞാ ല്ലാർക്കും ഉം
വ്ടൈന് തക്കാളിയെകൊണ്ട് കൂട്ടാനോ അതൊന്നും പറ്റൂലേ.
ഏഹ്, ഞങ്ങളൊക്കണ്ടാക്കിന്ന്.
അതെല്ലാം പറ്റണം എന്നാ പിന്നെ എല്ലാം പറ്റും ത്
ആഹ് ആ ഒ ച്ചു ഒര് ആ പറ്റ് ഞാൻ ഒരാക്ക് പറ്റു ഒരാക്ക് പറ്റൂല പിന്നെ,
പറ്റൂലാന്നർഞാ ഞാൻ അങ്ങനെ പൊട്ടിച്ചെന്ന്‌,
എരില്ലാതെ ഉണ്ടാക്കിയാ പിന്നെ പിന്ന ഒര്കൂട്ടും.
ഉം ഉം
അ
നല്ല വെയിലാർക്കുണ്ടല്ലോ?
ആഹ്, വെയ്ല്ണ്ട്.
ഉം
ആതന്നെ ഈ മഴൊക്കൊ പിന്നെ മുറ്റത്ത് കറങ്ങാനായലൊരുക്കനും,
ഉം, മറ്റെ നല്ല ഒത്തിരി വെയ് ണ്ടായാലും അയ്‌ന്റെ ഇടെക്കൂടെ മണ്ടി പോയിടൽണ്ട് ഇന്നുംന്നെലെന്നും കൂടാത്തത് കൊണ്ട്, ഇട്ടുല്ലാതേ അതൊന്നും ഒണങ്ങിട്ടൂല്ല ഉം, ന്നായ്ക്കോട്ടെ.
ആഹ്, ശെരി.
ഉം ശെരി ഉം